ഹലോ
ക്കേൾക്കുന്ന്ണ്ടോ
ഹലോ ആ കേൾക്കാ ആഹ് പിന്നെ സുഖാണൊ ഹലോ ഹലോ ഹലോ ഹലോ ഹലോ കേൾക്കുന്നില്ലേ
ഹലോ ഹെലോ
ആ കേൾ
ആ ഇപ്പൊ കേൾക്കാ ഞാൻ ഇനി പുറത്തോട്ടിറങ്ങീ റെയ്ഞ്ചില്ല മഴയുംതൊ ക്കായോണ്ട റെയ്ഞ്ചിന്റെത്
ആ റെയ്ഞ്ചിന്റെ പ്രശ്നം തന്നെയാണ് വിളിച്ച തീരെ ക്ലിയർ ഉണ്ടായിരുന്നില്ല
ആഹ് ആഹ് അതെ അതെ പിന്ന
ഉവാ
ഫുഡ്ഡക്കെ കഴിച്ച
ആഹ് ആഹാ മക്കളൊക്കെ സ്കൂളി പോയോ?
ആ നാല് മക്കളാണ് മൂന്നൂട്ട്യേള് സ്കൂളി
ആഹ്
ആഹ് ആഹ്
പിന്നെ ആഹ് മാരീഡാണ്, രണ്ട് കുട്ടികളുണ്ട് ഒരാള് ഒമ്പതാം ക്ലാസ്സിൽ പഠി ക്കുന്നു. ഒരാൾ ആറില് ഇങ്ങരൊക്കെ സ്കൂളി പോയി, ഞാനും ഫുഡ്ഡൊക്കെ റെഡിയാക്കി, കഴിച്ചില്ല ഇനി കുളിച്ചി ട്ട് തുണിയലക്കാനൊണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് ഉം ഹും
അവിടൊക്കെ മഴയൊക്കെ ഒണ്ടോ?
വടെ രാവിലെ നല്ല മഴ
ആഹ് ആഹ് ഇവടെ നല്ല മഴയ മഴയും കോളുായിട്ട് കിടക്കുന്നു അതുകൊണ്ടാണ് റെയ്ഞ്ചിന്റെ വിഷയം വരുന്നെ
ആഹ് ഇവിടെ പാടം തോടൊക്കെ നെറഞ്ഞു മഴ പെയ്ത്
ഉം
നല്ല രസാണവിടെ, മീൻ പിടിക്കാനൊക്കെ
ആർക്കൂടെക്കെ വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പം മഴ പെയ്തോണ്ട് വെള്ളമൊക്കെ ആയി.
ആ വെള്ളത്തിന് ബുദ്ധിമുട്ടാണോ എന്ത് ചെയ്യാ
ണ്ട്ങ്ങടുത്തൊന്നും തോടുംതൊന്നുല്ല്യ പിന്നെ കിണറുണ്ട് അതില് ഉണക്കാമ്പോ പറ്റുവായിരുന്നു ഇപ്പം നല്ല വെള്ളായി
ആ ആ വെള്ളത്തിന് ബുദ്ധിമുട്ട് പോവാന്താ ചെയ്യ
ഉം അതുകൊണ്ട് മഴ പെയ്താലും കൊഴപ്പല്ല, വെള്ളം കിട്ടിയാ മതിന്നുള്ള ഒരിതേ ഉള്ളൂ
ആഹ് ആഹ് എന്നാ അടുത്ത വീട്ടിലങ്ങ് കെണറെന്തേലുണ്ടോ
ആഹ് ഇണ്ട് ഉം ആഹ് അങ്ങനെ കൊണ്ടുവര വന്നോണ്ടിരുന്നാ പിന്നെ അവിടൊക്കെ എങ്ങനെ വെള്ളത്തിനൊക്കെ
അല്ല ഇവിടെക്കെ വെള്ളത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ല തല്ലേ അതിത്‌വരെ
ഉം ഹ്
അവിടെ സ്പേഷ്യൽ ഒക്കെ ഒണ്ടാക്കാറുണ്ടോ
എന്താ
സ്പെഷ്യൽ ഉണ്ടാക്കാൻ അറിയോ
ആഹ ഫുഡ് ഞാൻ ബിരിയാണി മന്തിയൊക്കെ ഉണ്ടാക്കും ഉം അവിടെ ഇന്ന് എന്താ സ്പെഷ്യല്
അത് ഞാൻ പറഞ്ഞില്ലേ ചെറിയ
ഉം ഉം
ചെറിയ കുട്ടികളൊന്നും സ്പെഷ്യലും ഉണ്ടാക്കണോ
ആഹ് ആഹ് ആഹ് ശരി എത്ര വയസ്സായ നോ
ആ അപ്പൊ ഞാന് രണ്ടു മാസയിട്ടുള്ളൂ
ആന്നാ വേറെ ആരും ഹെൽപ്പിനില്ലേ
ആ അ തന്നെ ആ് ചേച്ചി വരുന്നൊണ്ട് വണി
ആഹ ആഹ
ആ ഉണ്ടാക്ക ഞാൻ തന്നെയാണ് ആഹ് അപ്പൊ അങ്ങനെ ഉറങ്ങി എതിന് അപ്പൊ കൊറച്ച് മു ന്നെ ഒരു കോള് വന്നപ്പോ
ഉം ഉം
പിന്നെ പാടി കൊടുത്ത കൊണ്ട
ആഹ ആഹ
പിന്നെ പുസ്തകമൊക്കെ വായിക്കുവോ
ആഹ് പുസ്തകം വായിക്കാറുണ്ട്
ഉ പുസ്തകം വായിക്കാ
ആഹ ഞാൻ വായി ക്കെ ചെയ്യും വായി ചരിത്ര പുസ്തകങ്ങളൊക്കെ വായിക്കാ ഇഷ്ടം
ഉം ഇ കുട്ടിക്ക് ഉറക്കല്ലാത്തോണ്ടെ എന്റൊക്കെ ഹസ്ബന്റും ഞാനും മാറി മാറി എടുക്കും ഓഫീസിൽ പോയി ആ വർക്ക് ചെയ്യാണ് അവര് പറഞ്ഞു പോല ഉറങ്ങിപ്പോയി ഓഫീസിന്നൊറങ്ങി പോയീ
ആഹ ആഹ അത് ശെരിയാ അവർക്ക് പിന്നെ സമയം ഇല്ലല്ലോ നമ്മളെ പോലെ വീട്ടിലാണ് ഇരിക്കുന്നെങ്കി ഉറങ്ങാം
ഉം അതൊക്കെ ശരിയൊക്കെ തന്നെയാണ് പക്ഷെ എനിക്ക്‌ വീട്ടിലാണ്
ഉം ഉം ആഹ സമയമില്ല ആ അറിയാം കുട്ടികളൊക്കെ കുട്ടികൾ വന്നാ പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കണ്ടേ
ആഹ അതാണ് ഇവന് ഉറങ്ങി കിട്ടുമ്പോൾ അപ്പോൾത്തെക്ക് അവര് സ്കൂള് വിട്ട് വെരും പിന്നെ അവരുടെ കാര്യം നോക്കണ്ടേ ഫ്രീ ടൈമില്ല
പിന്നെ മൂന്ന് പെൺകുട്ട്യേളാ
ആഹ് മൂത്തത് ആൺകുട്ടി പിന്നെ രണ്ടു പെൺകുട്ടി ഇപ്പൊ ഒള്ളതാണ്
ആഹ് അഹ്
ഉം
എന്റെ രണ്ട് പെൺകുട്ട്യേള്
ആഹ്
ഉം
മാറ്റാന അവരൊക്കെ സ്വന്തായിട്ട്
ആഹ് സ്വന്തായിട്ട് ഒരു നന്നാലും എല്ലാം കഴിക്കാനൊക്കെ പാടാ. രാവിലെ കഴിക്ക്ണെ വാരിയൊക്കെ ട്ടായില്ലെ കായിച്ചോള്ളും ഫുട്ടക്ക് കഴിക്കാൻ പാടാ. അവർക്ക് ഒരുങ്ങ്ന്ന ഇതേ ഒള്ളൂ നമ്മള് പിന്നെ ഒരുങ്ങ്ന്ന എടയ്ക്കുള്ള ഫുഡൊന്ന് വാര്യെ കൊടുത്താണ് അനേൽ വേറെ അടച്ചു വിടുന്നത് ഉം
യു. കെ. ജിയിലാണ് ആഹ് അവള് വാരി കൊട്ക്കും. ഈ കുട്ടിനെ അവൾക്ക് കുട്ടി ദറങ്ങൂല അപ്പം തോളിയിട്ടിട്ടൊക്കെ അവൾക്ക് വാരി കൊടുത്തിട്ടോ അങ്ങനെ തീരെ ടയ്മ് ഇണ്ടാവൂല്ല. നല്ല തെരക്കായി
ആഹ് അതെ രാവിലെ അവര് യുദ്ധ വാണ്. പിന്നെ അവരെ പറഞ്ഞ് വിട്ടി വീട് ഒതുക്കുന്നവരെ
ഫുഡ് ഇണ്ടാക്കാനൊക്കെ ഹസ്ബന്ഡ സഹായിക്കും. പിന്നെ മോനും കൊറ്പച്ചൊക്കെ പഠിച്ചു തൊടങ്ങി വേറൊരു രക്ഷല്ല കുട്ടി ഞ്ഞി കഴിഞ്ഞാല് പിന്നെ ആരിം പറ്റൂല ആ പിന്നെ പാലു കൊടുത്തിട്ട് ന്നത്ത് ബെനാറിലും
ആ ന്റെ മോളും ആറില്ല എടെയാണ് ഉം
ഓന്ങ്ങനെ മുട്ടൊക്കെ പൊരിക്കും പിന്നെ ജ്യൂസ് അങ്ങനത്തൊക്കെ ഉണ്ടാക്കും പിന്നെ എല്ലാ രണ്ടാളും കൂടിട്ട ഓരിടും
ആ ആ
ഉ ഉ ഞാന്
ആ ഓ
ഡ്ജസ്റ്റീത് പോണം പിന്നെന്തൊക്കെ
ഒക്കെ ഞാൻ പിന്നെ വിളിക്കാം ആ കൊഴപ്പോല്ല ഹെൽപ്പൊക്കെ ചെയ്യും പറഞ്ഞു കൊടുക്കുമ്പൊ ചെയ്യും ഓക്കെ ഞാൻ പിന്നെ വിളിക്കാ ഓക്കെ
അയ് പത്ത് മിനിറ്റ് ആയിട്ടില്ല
അ ആ ആ എനിക്ക് ആ ആ ഓക്കെ
വേറെന്താ അവിടങ്ങനെ കോഴി
കോഴിയെ നമ്മളിവിടെ അഞ്ച് സെന്റേ ഒള്ളു പിന്നെ അഹ് അതിലൊരു വീട് വെക്കുന്നു പിന്നെ എല്ലാ സ്ഥലം കൂടേയ് ഭയങ്കര പാ കുട്ടികളെ ശല്യ അതുകൊണ്ട് ഇങ്ങനെ കോഴിയെ ആടിനെ വളർത്താൻ നോക്ക പറ്റില്ല ഇങ്ങനെ പാടാ
ആ
ഉം ഉം കീരിയുണ്ട് ക്കീരി ആഹ് അതുകൊണ്ട് ഇവടെ ആരും ഇങ്ങനെ വളർത്തത്തില്ല. കീരിയുണ്ട് കീരയും പട്ടിയും കൊറെ ഇണ്ട്
അങ്ങനെ ശല്യണല്ലേ
ഉ പിന്നെ
പിേന്നല്ല
ആന്ത ആ പൊടിക്കും കുഴപ്പല്ല ആ ആ കുഴപ്പില്ല ഇളയാളിച്ചിരി പൊറോട്ട എന്നാലും കുഴപ്പില്ല കുട്ടക പഠത്തി മക്കള ട്യൂഷനൊക്കെ പോന്നാ
ഇല്ലില്ല ട്യൂഷനന്നും വിടാനായിട്ടില്ല ഒരു നയൺത് ടെൻത് വീടൊക്കെ ആയ്റ്റൊക്കെ കരുതി സ്വന്തായിട്ട് നല്ല പഠി അതോണ്ട് വിടണ്ടി വന്നിട്ടില്ല ആഹ് അപ്പൊ ഞാന് ഈ കുട്ടീനെ പ്രഗ്നന്റ് ആയിക്കണ ടൈമില് ഞാന് പേടിച്ചു കുട്ടികള് പഠിക്കാതെ മാ മാർക്ക് വാങ്ങുലെ അവര് സ്വന്തായിട്ട ന്നെ പഠിച്ച് നല്ല മാർ ക്ക് വാങ്ങി അതൊണ്ട് സമാധാനായി ആഹ് ഉം മൂത്ത മോനാദ്യെ ആണെങ്കി ഒന്ന് ഒന്നര വയസ്സിന്റെ ത്തില് താഴെ കുട്ടിണ്ടായതോണ്ട് മൂത്ത മോന് ഒക്കെ സ്വന്തായ്ട്ടെന്നെ ചെയ്ത് അങ്ങനെ ചെറുപ്പത്തിലെ അവന് ശി ഇലായി പടുത്താണെങ്കിലും പണികളാണെങ്കിലും ഒക്കെ ഓന് ഇൻട്രസ് റ്റ്ണ്ട് അപ്പൊ പിന്നെ അത് ബുദ്ധിമു
ആ ആ
പിന്നെവടെ വേറെ പൊന്നതാണോ തറവാട്ടിലാണോ
ആഹ് ഞങ്ങള് വേറെ താമസിക്കുന്നു
ഉം
കുടുംബത്തല്ല അല്ലാതെ ഉം ഇവിടൊരു പൂച്ചക്കുട്ടിയൊണ്ട് അതിനിന്ന് മീൻ കി ട്ടില അങ്ങനെ എന്നെ ഇട്ട് ഉരുമ്ന്ന് മീൻ കൊടുക്കാ ആഹ് അതെ മിസ്ബൂ ന്നാ പേര് മിസ്ബു ഉം അല്ല അല്ല അല്ലാത്ത ഇന്നാലും നല്ല രോമ വോണ്ട്. വല്യ ഉം മിസ്ബു ന്നാ പേര് മിസ്ബു അതാ എന്താ ഏതാന്ന് അറിയില്ല എന്താ ഇനോന്നറിയില്ല അത് ഞാൻ അവറെടുത്തുന്ന് ഇതുപോലെ കണ്ടിഷ്ടം തോന്നി അയ്ന്റെ കുഞ്ഞിനെ വേടിച്ചോണ്ട് വന്നതാ അപ്പൊ ഇച്ചിരി വളന്നു
ആഹ് ക്യാഷ് കൊടുത്തു വാങ്ങിയതന്നെ
ഉം കാണാൻ നല്ല സുന്ദരിയാ സുന്ദരിയാ പെണ്ണാണ് ഉം വെളുപ്പല്ല ഒരുസൈസ് ഗോൾഡ് കളറ്
ഉം ഉം അപ്പൊ നിങ്ങള് ഫുഡൊക്കെ വ
ആഹ് മീനിന്ന് ട്രോളിങ് ആയല്ല അതുകൊണ്ട് മീൻ കിട്ടുന്നില്ല അങ്ങനെ ഭയങ്കര വേഷമത്തി നടക്കുവാ മീനില്ലാഞ്ഞ് മീൻ ഉണ്ടായിനെ
ആഹ് നല്ല പൂച്ചകുട്ടി ന്നാ ശെരി ട്ടോ ശെരി ശെരി ഓക്കെ